സുഖം തന്നെല്ലേ.
ആഹ് സുഖം തന്നെ.
എന്തൊക്കെണ്ട്‌-ഫുഡൊക്കെ കഴിച്ചോ ആഹ് നല്ല വിശേഷം തന്നെണ്. എന്താണ് ഫുഡൊക്കെന്ന് ആഹ് ഇല്ല കഴിഞ്ഞിട്ടില്ല. എന്താ ഫുഡൊക്കെന്ന്
ന്ന്‌ ന്താ സാദാ ചോറും കറിയും തന്നെ.
ഏ ഇവിടെം അങ്ങനെ തന്നെണ് സാദാ ചോറും ന്ന്‌ ഞങ്ങക്ക് ഉച്ചക്ക് ഞങ്ങളെ പള്ളിക്കന്ന് ഇവടെ നേർചെക്ക്‌ ചോറ് കിട്ടുമ്പോ കിട്ടും. ഉച്ചക്ക്‌ അതേരുന്നു വൈകുന്നേരം മുരിങ്ങാ താളി പ്പും പപ്പടം പൊരിച്ചതൊക്കെണ്‌.
അഹ് ‌ ശരി.
അങ്ങനെ പിന്നെ.
ഇന്ന്‌പ്പോ അങ്ങനെ അന്നെ അല്ലേ ഇഞ്ഞ് ബീഫോ മീനോ ചിക്കനോ എന്തെങ്കിലൊക്കെ ഇണ്ടാവും.
ആഹ് അങ്ങനെക്കെ തന്നെ എല്ലാട്ത്തും.
ഉം എന്താ സുഖല്ലേ മക്
എന്താ സുഖന്നെ ആഹ് സുഖം തന്നെ ഉം
വീട്ടില് ഇന്നത്തെ ഫുഡൊക്കെ എല്ലാതും ആയിട്ടുണ്ടാവുല്ലേ.
ആഹ് ഇന്നൊക്കെ അയിക്ക്‌ണു രാത്രി പിന്നെ കൊറച്ച് ഇമ്മാക്ക്‌ ഒരു ചപ്പാത്തി അങ്ങനെക്കെ
ഏഹ് ഷുഗറ് ഉണ്ടാവും.
ആഹ് ആഹ്
ഏഹ് ഏഹ് ശരി വീട്ടിലെ ചെലവൊക്കെ എങ്ങനെ പോണു ഇപ്പോ? ഇപ്പൊ എല്ലാ സാധനത്തിനും നല്ല വെലെ അല്ലേ. ഓഹ് ഇക്ക വീട്ടിലെന്തേലും ഇണ്ടാക്കോ?
ഏഹ്
വീട്ടില് എന്തെങ്കിലൊക്കെ ഇണ്ടാക്കോയ്ച്ച്യ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ടോ.
അങ്ങനെൊന്നും ഇല്ലയ് അതൊന്നുല്ല ചെടിയളാ കാര്യായിട്ട് ഇവ്ടെല്ലേ.
അയ്‌ ശരി ആഹ് പച്ചക്കറി ഒന്നും ഇണ്ടാ ക്ക്ല്ണ്ടാവുലല്ലേ മുരിൻ
ചെറുതാ പഷേ അതോണ്ട് നേരായി കിട്ടൂല.
ആഹ് മുരിങ്ങെക്കെ ഇണ്ടൊ മുരിങ്ങെക്കെ ഇണ്ടൊ വീട്ടില് ഏഹ്
മുരിങ്ങ അങ്ങനെ കിട്ടും പിന്നെങ്ങനെ മത്ത വല്ലാണ്ടെന്നും ഞാൻ അങ്ങനെ കുഴിച്ചിടിനനുസച്ച് കി ഇതാവണില്ല.
ആഹ് അപ്പൊ പിന്നെ അയിനോട് ഒരു മടുപ്പെയ്ക്കാരം ഉം
ഗ്രോ ബാഗെക്കെ നല്ല മറ്റേ ഇതിന്ന് കിട്ടീയതൊക്കെ എയ്ലൊക്കെ അങ്ങനെ ഒരോന്ന് വെച്ചോക്കും പക്ഷെ അയ്‌ കൊറച്ച് ഒന്ന്ണ് ‌ വരും കൊർ ചൊരു മൊളകും തൈ പിന്നെ അങ്ങനെ മൊരടി ച്ച് പോവും അല്ല അങ്ങനെ കിട്ടാണ്ന്ന്ണ്ടെങ്കിപ്പൊ നല്ലേന്നെണ്.
നല്ലതാ ഞമ്മക്ക് വെഷാംശൊന്നും ഇല്ലാതെ ഞമ്മളെ വീട്ടിലെന്നെല്ല ഇവിടെ ഞങ്ങക്ക് ചെറു കൈപ്പക്ക ചീര പയറ് ഉം മൊളക് അങ്ങൻത്തൊക്കെ ഇണ്ടാക്കിട്ട് കൊറച്ചീചെ കിട്ടും ചേമ്പ് അങ്ങനെയൊക്കെ ഞങ്ങള് കൊറച്ചീച്ചണ്ടാക്കി
ആഹ് ഞാൻ ചീരന്നെ ഇതെ മായിരി കൊറേ നോക്കൂട്ടൊ ഇബടെക്കെ നല്ല ഇതാണ് ചീരനോട് എല്ലാർക്കും പക്ഷെങ്കി അത് വി പാവി ഇങ്ങട്ട് വ വരുമ്പോഴ്ത്തിന് അ ഇൻക്ക് കോഴികളൊന്നുല്ല അടുത്ത വീട്ട്ന്ന് കോഴികള് വന്നിട്ട് അതൊ ഒക്കെ ശരി ആയി അപ്പ പിന്നെ മടു ദേഷ്യം വരൊക്ക
ഒന്നും ഉണ്ടാവൂലെ
ആഹ് എത്ര പ്രാവ്ശ്യം ഞാൻ നോക്കിക്ക്ണ് അറിയോ അവിടെ ഇവിടെ ഒ ഒക്കെ കയറ്റി വെച്ചിട്ടും അതിലും അതങ്ങട്ട് ശരിയാക്കി തരും
ഉം സാധനങ്ങളൊക്കെ ഒ ഒ ഏഹ് സാധനങ്ങളൊക്കെങ്ങനെ ഒന്നിച്ച് വെ വാങ്ങലാ വീട്ട്ക്ക്
വ് അങ്ങനെല്ല ആദ്യൊക്കെ ഇവര് അ നാട്ടിൽ ഇപ്പൊ നാട്ടിലായപ്പോ പിന്നെ വല്ല്യ ഇതുവരെ ഒന്നിച്ച് ഇങ്ങനെ മാസത്തിലൊരിക്കെ പോയി വാങ്ങലായിരുന്നു സ്റ്റോക്ക് വെക്കും ഇപ്പൊ പിന്നെ അത് കൊഴപ്പന്നുല്ല ഇന്ന് എന്താ എല്ലാതിനും വെല കൂടി.
ആഹ് അപ്പളക്ക അപ്പളെ വേണ്ടത് അങ്ങനെ കൊണ്ട്രെയ്ക്കാരല്ലേ
ആഹ് അപ്പൊ അങ്ങനെ കൊണ്ടലാണ് പിന്നെ ഞങ്ങക്ക് പച്ചക്കറൊക്കെ ആയി ചില വാങ്ങും ന്തന
ആഹ് ആഹ് വണ്ടിയില് വന്നങ്ങട്ടെ ഉ എല്ലാ സാധനത്തിനും വലന്നേണെ. ഉം മൊത്തം വെലേണ് തക്കാളിയൊക്കെ നല്ല വില കൂടിക്കണ്പോ തക്കാളിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഉം പിന്നെപ്പോ മക്കൾക്ക് സ്കൂൾ തുറക്കണ ടൈം അല്ലേപ്പൊ.
കണ് ഒക്കെ കൂടി ഉ
ആഹ് ച സ്കൂൾ സാധനമക്കെ മേടിച്ച സ്കൂൾ
ആഹ് അതൊക്കെ റെഡി ആയി ഉ അതൊക്കെ കഴിഞ്ഞു ഒക്കെ സെറ്റ് ആക്കി ഇനിപ്പോ അടുത്തദിവസംതെറന്നിലെ
ഏ ഇവിടൊന്നും വാങ്ങീട്ടൊന്നില്ല മക്കൾക്ക് അപ്പ ഈ പെരുന്നാളും ഇന്തൊക്കെ ആവോണ്ടെ
ആഹ്ഒക്കെകൂടെ
ഇല്ല ഉ ഒക്കെഞ്ഞ്സ്കൂളൊക്കെ തൊറന്നിട്ട് അക്കാരം ചെലപ്പോ പെരുന്നാളൊക്കെ കയ്ഞ്ഞിട്ട് അക്കാരം വാങ്ങ് ഇപ്പൊ സാധനങ്ങളും പെരുന്നാൾ പർച്ചേസിങ്ങും ഒക്കെപ്പാടെകഴിഞ്ഞ പേസിയും ഒക്കെ ആഹ് പിന്നെ കൊറേ മക്കളൊക്കെ ഉണ്ടാവുമ്പോ നല്ല ചെലവല്ലേ ഉ
അതെന്നെ
ഇപ്പൊ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയാത്തന്നെ നല്ല നല്ല ഡ്രസ്സ് കിട്ടണെങ്കിൽ നല്ല
ആഹ് അതാണ് ഉം
പിന്നെ ലോക്കല് സാധനങ്ങളൊക്കെ ഉണ്ടാകുംഅതിന് അതിന്റേതായ ക്വാളിറ്റി ഇണ്ട്
ക്വാളിറ്റികൾ ഉണ്ടാവുള്ളു പിന്നെ മറ്റു കുട്ടികൾക്ക് ഇഷ്ടാവുല്ല അങ്ങനെ പിന്നെ നമ്മള് ഒറ്റതാക്കി എടുത്ത കഴിഞ്ഞാലേ
ആഹ് വെറുതെണ് ആ ഒരു പ്രാവശ്യംഇടുമ്പോയേക്ക് അയിന്റെ തുൻപ് പൊട്ടിട്ടും
ആഹ് അങ്ങനൊക്ക ആ
ഒരു കളറ് പോയിട്ടുംപലവിധ വിതത്തിലെയ്ക്കാരം ഇങ്ങള പരുന്നാൾ പർചെയ്സിങ്ങേക്കെ കയിഞ്ഞോ ഏ ങ്ങളെവീട്ടിലെ സാധനങ്ങളൊക്കെ ഹസ്ബൻഡയ്ക്കാരം കൊന്ണ്ടരലെ ഒന്നും പൊറത്തൊന്നും പോകണ്ടാവുല്ല ഹേ
വല്ലാണ്ട് പോ പില്ല എനിക്ക് എടക്ക് വല്ലാ നമുക്ക് തോന്നൂലേ പോണംന്തോന്നൂലേ
ആഹ്
അപ്പ പോകുന്നുള്ളൂ അല്ലാതെങ്ങെപ്പോഴുങ്ങനെ പോകണന്ന് വലിയ ഇഷ്ടമല്ല പ പുറത്ത പോണത്
റേഷൻ കാർഡിനിന്നൊക്ക കിട്ടൂലേ അരി
ആഹ് അവിടെ കിട്ടും ഞങ്ങക്ക് കിട്ടും ഉ
ബ്രേക്ക്ഫാസ്റ്റിന്റെ അരിയൊക്കെ പൊടിപ്പിക്കാനൊക്കെ കിട്ടൊ അങ്ങനെ പൊടിപ്പിക്കല പച്ചരി അങ്ങനത്തൊക്കെ പൊടിപ്പിക്കല
ആ പൊടിപ്പികലാണ് ഞാന് അത് കാര്യായിട്ട് ഞങ്ങള് പച്ചരിന്ന വാങ്ങിക്കല് റേഷൻകടേന്
ആ വാങ്ങനണ്ടാവൂല
ഇല്ല അത ങ്ങനെ വാങ്ങലില്ല അതിന് പകരംഞങ്ങക് ക്ക് ഇത് തരും പച്ചേരി തരും
ഏ അപ്പൊ പിന്നെ അതന്നെ
ആഹ് പിന്നെ കേ കേൾക്കുന്നില്ലേ ഹലോ ഹലോ ഹലോ ഹലോ